ഹലോ ആ കേക്ണ്ട് ലെ ആ കേക്ണ്ട് കേക്ക് ക്ക്ണ്ട്
ആ ഹ എനിക് നെ പോയോന്ന് ഒരു ഡൗട്ട് അ ആ അപ്പൊ ഇന്ന് ഇനി സംസാരിക്കാനുള്ളത് ഡിവോഴസ് അല്ലേ ആ ആ ഡിവോഴ്സ് നെപ്പറ്റി യന്ത ഭിപ്രാ
എന്റെ അഭിപ്രായംന്ന് വ ചിർണീ ഇന്നത്തോരു ഏ എന്താ പറയ സമൂഹത്തില് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സിംഗിൾ ആയിട്ടുള്ളരു ലൈഫ് ഇപ് അതായത് ഒറ്റക്കുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവര് കൂടുതല് ആഗ്രഹിക്കുന്നത്
ആ ഹഹ
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഏട്ടൻ ചേച്ചി ഇവരുടെയല്ല ജീവിതത്തിൽ നിന്നും അവര് കണ്ടു മനസ്സിലാക്കി ഇട്ടുള്ള കാര്യങ്ങള് ഈ ഇപ്പോഴുള്ള തലമുറയെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെ ചിറ്റുണ്ടങ്കിൽ നമ്മള് പറയുകണ ഇനിയിപ്പ എന്ടെ അനിത്തിയന്നെ ഇപ്പൊ എന്റെ ലൈഫ് ആ അത്ര സക്സസീവ അല്ല ഞാന് എന്റെ ഹസ്ബന്റു ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് പോകുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവള് ഇപ്പൊ പറയണത് ഡിസിഷൻന്ന് വെച്ചാ ഞാനിനി മേരെ ന്നും കഴിക്കൻ ഉദ്ദേശിക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എനിക്ക് എന്റെ ഒരു ലൈഫ് ഇപ്പൊ അത്രയും എന്താ പറയാ മറ്റൊരാൾക്ക് കീഴ്പെട്ടിട്ട് ജീവിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്യ മം ഞാൻ നന്നായിട്ട് വി വിദ്യാഭ്യാസം നേടുക അതിനനുസരിച്ചിട്ട് എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള മറ്റ് ആളുകളെയും സഹായിച്ചിട്ട് മുന്നോട്ട് പോവ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ആ കുട്ടിയുടെ ഒരു മെൻറാലിറ്റി മാറിയിരിക്കുന്നത് അപ്പോ നമ്മളെ സംബന്ധി ച് നമ്മള് ജീവിക്കുന്ന പരിതസ് സ്ഥിതി എന്നിട്ട് ഇന്നത്തെ ഒരു സ്ത്രീയും പുരുഷനേ അത്രയും സ്വാധീനിച്ചിരിക്കും ക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഒരു കു കുട്ടി വിവാഹിതയാവുമ്പോ തന്നെ ഏറെ കാലം മുന്നോട്ട് കൊണ്ടുപോകാനും ആ അതിന് സംബന്ധിച്ചിട്ടുള്ളാ ആ വേർ തെരിവുകളും അവള് അംഗീകരിക്കാനോ തയ്യാറാവുന്നില്ല
അതെ ഉം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ അതുകൊണ്ടല്ലേ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെൽ ആയിട്ട് ഇതിനക സംസാ സംസാരിക്കാൻ പാടില്ല ഇതിനകത്ത്
അതെയോ
ആ പിന്നേന്ന് വെച്ചാല് ഏ എന്നാ നമ്മളിപ്പ ഡിവോഴ്സിനെ പറ്റി പറഞ്ഞ പറഞ്ഞാല് നമ്മളെ അംഗീകരിക്കാത്ത ആളാണെങ്കില് നമ്മള് നമുക്ക് പോകാൻ പറയാം
ആ അതെ അതെ അതെ അതെ
ഞാനൊക്കെ അങ്ങനെയൊള്ളൂ ഞാന അത്രേ ഈ രീതിയിലാണ് പിന്നെ നമ്മുക്കൊരു വാല്യൂ ഒണ്ടാലോ നമ്മളെ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നമുക്കൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ പോലും നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് നമ്മള് കണ്ടിന്യൂ ചെയ്യുന്നയെങ്കില് തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് തന്നെയാ കേൾക്കണം
ഉം അതെ അതെ അതെ ആ അപ്പൊ
ആ അങ്ങനെ അങ്ങനെ നമ്മുടെ ചുറ്റുപാടിലും ആൾക്കാരുണ്ട് ഇനിയും ഈയിടെ തന്നെ കണ്ടില്ലേ മറ്റ എ ആ അമ്മായിയമ്മ ചായ ചോദിച്ചിട്ട് കൊടുത്തില്ലന്ന് പറഞ്ഞേന് വല്യ ഇഷ്യൂസ് ത് രണ്ടായോർക്ക ന്നില്ലേ ആ അത് കഴിഞ്ഞ് പ്പഴത്തേനും പിന്നെന്നാ അടുത്ത റീൽസ് ഒക്കെ എറങ്ങുന്നത് കണ്ടില്ലേ
ഉം അതെ അതെ അതെ അതെ കൊടുക്കാ അതായത് മുൻകൂറായിട്ട് ഇനി ചായ വേണം ചായ വേണോ
ചായ വേണോ ചായ വേണോന്ന് ചോദിച്ചോണ്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ അടിമപ്പെട്ട
ആ അതെ അതെ
വീട്ടില് നമ്മടെ നമ്മുടെ അഭി അഭിപ്രായത്തിന് അവിടെ വാല്യുണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യു ഉണ്ടായിട്ടുണ്ടൊലും നമ്മളോട് അഭിപ്രായം ചോദിക്കും ഏ ചെന്ന് കേറുന്ന വീട്ടില് അതേ ഒരു രീതിയിലായിരിക്കണം അല്ലെങ്കില് എന്റെ മകൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണ് അവൾ എന്റെ മോളാണ് എന്ന് കരുതി നോക്കുന്ന ഒരു അമ്മായിമ്മയാണെങ്കില് കൊഴപ്പവില്ല അതേ സ്ഥാനത്ത് ഏ അതേ സ്ഥാനത്ത് ഇപ്പം വന്ന് കയറുന്ന പെണ്ണ് ആ അവളെ എന്റെ മോനെ കൊണ്ടുപോയി ആ അല്ലെങ്കിൽ അവന്റെ കൂടെയാ അവനെന്നെ നോക്കത്തില്ല അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഉള്ള വ്യക്തി ആണേല് എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നേ
ഉം അതെ
ആ ഞാന് ഇപ്പം അങ്ങനെ ഇപ്പ ഈ നമ്മക്ക് സ്വന്തമായിട്ട് നിലപാടെടുക്കാനായിട്ട് പ്രായപൂർത്തിയായ ഒരു ലേഡിയാ അല്ലെങ്കിൽ ജന്റ ഏ അപ്പൊ നമ്മുക്ക് സ്വന്തമായിട്ടൊരു അഭി അഭിപ്രായം എടുക്കാലോ
അതെ അതെ അതെ
ഇപ്പൊ എന്റെ ലൈഫിലാണെല് ഇപ്പൊ ഞാൻ ഞാനല്ലേ ജീവിക്കേണ്ടത് അല്ലാതെ എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ സഹോദരൻ അല്ല സഹോദരി ഏ അങ്ങനെ മറ്റൊരാളല്ല ഈ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് ഞാനാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാനൊര് തീരുമാനം എടുത്താ എടുത്തതാണ് അല്ലെ അങ്ങനെ ഓരോ സ്ത്രീയും ചിന്തിക്കണം പിന്നെ നമുക്ക്- നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് മെന്റ വിവാഹ ജീവിത അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് ഉണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും- ആ അങ്ങനെ എന്താ പറയാ നമ്മളെ അങ്ങോട്ട് നമുക്കൊരു വാല്യൂ തര നില്ല ആ അങ്ങനെയുള്ളരു വ്യക്തിയണന്ന് പോകാൻ പറയണം അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടേതായ രീതിൽ ജോലി ചെയതാലും ജീവിക് - ല്ലേ
ഇന്ന് ഇന്നുള്ള ഒരു തലമുറന്ന് പറഞ്ഞ അത്ര എന്താ ത്യാഗങ്ങളൊന്നും സഹിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്നുള്ള തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിവുള്ളത്ുക കൊണ്ട് തന്നെ
അതെ മാരേജ് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിയുമ്പോഴേ
ആഹ അതെ അതെ നടക്കുന്നുണ്ട് അതായത് വെട്ടൊന്ന് ര മുറി ര ഉന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ മറ്റുള്ള സ്ത്രീകൾക്ക് കഴിയുണ്ട് ഉ
പിന്നെ കൊറെൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും മറ്റേ മക്കളന്നെ മക്കടെ ഭവി നോക്കി ിട്ടാ ഒട്ടുമിക്ക
ആഹ ആ പക്ഷെ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും കുട്ടികള ഉണ്ട്ന്ന് വെച്ചിട്ട് അവരതിനെ മുതിരാതിരിക്കുന്നൊന്നുംല്ല
ആ അല്ല പക്ഷെ ആണെങ്കും നമ്മൾ അമ്മമാര അങ്ങനെ ചിന്തിക്കുന്നടത്ത് അ ഒ ന ഓ കണം അച്ഛന്മാർ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അല്ലെ എനിക്കൊരു കുഞ്ഞുണ്ട് അയിന്റെ ഭാവിയെ പറ്റി ഞാൻ ആ- ലോചിക്കണം എന്ന് ആണുങ്ങള് ചിന്തി ക്കുന്നെങ്കിൽ അവിടെ ഡിവോഴ്സ് നടക്കൂവോ?
ആ അതില്ലേ അതില്ല ഉം
ജീവിച്ചു പോകും പക്ഷെ ഇവിടെ നമ്മള് പെണ്ണുങ്ങള് മാ ത്രേ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ.
അതെ അതെെ ആഹ്
ക്കൊണ്ട് ഡീൽ ചെയ്ത് പോകാൻ പ റ്റാത്ത ഒരു സാഹചര്യം ആണെങ്കി വേണ്ടന്ന് വെച്ചിട്ട് പോരണം അതേപോലെ പിന്നെ പ്രധാനമായിട്ടും കല്യാണം കഴിക്കുമ്പോ സ്വർണം കൊടു ക്കുന്നതിന് പകരം ജീവിക്കാനായിട്ട് ഒരു വീട്
അത് ശരിയാണ് കേട്ടോ.
അതാകുമ്പോ പിന്നെ വേറെ ഒരു പ്രശ്നം ഇല്ല. എർങ്ങി പോടിന്ന് പർ ഞ്ഞോണ്ട് പറ ഞ് കഴിഞ്ഞ ധൈര്യായിട്ട് എറങ്ങി പോരാ.
അതെ അതെ അത് നല്ലൊരു കൺസെപ്റ്റ് അതിന് ക്കാളും.
ആഹ് എനിക്കൊരു പെങ്കച്ചുണ്ടെങ്കി ഞാൻ അങ്ങനെയേ ചെയ്യുവുള്ളൂ. പക്ഷെ ദൈവയെനിക്ക് പെങ്കച്ചി നെ അല്ല.
അതരു നല്ല കൺ ഞാൻ ഇതിവരിം കേട്ടിട്ടില്ല അങ്ങനെരു
ആഹ് നമുക്കപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് പ മിഞ്ഞാന്നേ ആ അതുകൊണ്ട സ്വർണത്തിന് സ്വർണ്ണംന്നെ അത്യാവശ്യം പ്പോ സ്വർണത്തി നാണെ വെല കൂടി അങ്ങ് പോവല്ലേ ഒന്നൊന്നര ലക്ഷം രൂപ ആയില്ലേ. ആ ഓ അത്യാവശ്യം കാ ഒരു മാലയും ഒരു വളയും കമ്മലും ഒക്കെ മതി ഇതാ സ്വർണമായിട്ട് ബാക്കി ഈ സ്ത്രീധനം കൊടുക്കുന്നതിന് പകരം ആ പെങ്കൊച്ചിന്റെ പേരില് ഇച്ചി വീടോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ ഇച്ചി സ്വത്തോ എന്തെങ്കിലും എഴുതി കൊടുത്താ മതി മാതാ അങ്ങനെയ ആകുമ്പോ അവക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോറും ചെയ്യാം
ആഹ അതെതെ
ആഹാ
പക്ഷെ പണ്ടുള്ള പേരന്റ്സ് അങ്ങനൊയിരുന്നില്ല മക്കള് എന്ത് സഹിച്ചിട്ട് അവിടെ നിക്കട് ട്ടെ എന്നുള്ളരു ചിന്ത ആ അങ്ങനെ ണ്ടായിരുന്നു പിന്നെ ഇപ്പോ
അടി നമ്മൾ പുരുഷന്മാര് പറയുന്നത് കേട്ട് അടിമയെ പോലെ നൽക്കണോന്നാ
ആ അതെ അതെ അതെ അങ്ങനെ ണ്ടായിരുന്നു
നമ്മുടെ അഭിപ്രായം മാനി എങ്ങനെ പോയാലും
ആഹ അത് ശരിയാ
നമ്മള് ചെയ്യാത്ത കാര്യങ്ങള് ചെയ്തെന്ന് പറഞ്ഞുണ്ടുള്ള പറച്ചിലും കൂടെ ആകുമ്പോഴത്തേനുംവെ നമുക്ക അത് ഒന്ന് ഒട്ടും യോജിക്ക പറ്റത്തില്ല
ഉം ഉം ഉം
അത് നമ്മള് കള്ളങ്ങൾ കാണിക്കും പറയു അത് സ്വാഭാവികം എന്നും പറഞ്ഞ് കണ്ണി കാണാത്ത സകലമാന കാര്യങ്ങളു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞഞ് കഴിയുമ്പോഴേ നമുക്ക് മനസാശിയില്ലേ ആ അങ്ങനെ ഓരോ രോഇ ഷു ആ എന്തായാലും ആത്മഹത്യ പോകാതെ നേരെ സ്വന്തം വീട്ടിലേക്ക് പോരാൻ അങ്ങനെയുള്ള പെണ്ണുൾ ഉണ്ടെങ്കിൽ ങ്ങനെ പറയണം
ആ ഈ ഒരു ഇരുപത്തിനാല് വരെ സൂയിസൈഡ് ണ്ടായി ന്നുട്ടോ അതായത് സ്വന്തം വീട്ടിലേക്ക് വരാൻ കഴിയാത്ത തുതോണ്ട് ഡിവോഴസും ചെയ്യാതെ സൂയിസൈഡ് ചെയ്യാ എന്നുള്ള ഇതിലേക്ക് മാറുന്നുണ്ടായിരുന്നു പക്ഷെ ഇരുപത്തഞ്ച ആകുമ്പോ അക്ക് മാറ്റം വന്നിട്ടുണ്ട് തോന്നണ് ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ